ഹലോ
ആഹ് എന്തോവൊണ്ട് വിശേഷം എന്തെടുക്കുവാരുന്നു.
ആഹ് സുഖായിട്ടിരിക്കുന്നു ചേച്ചി ഞാന് ഇവിടെ ഇരിക്കുവായിരുന്നു.
ആണോ പിന്നെ പുതിയ ബിസിനസ്സ് ഒക്കെ തുടങ്ങിന്ന് അറിഞ്ഞല്ലോ.
ആഹ് പുതിയ ഡ്രസ്സിൻ പുതിയ ഡ്രസ്സിന്റെ ബിസിനസ് തുടങ്ങിയ കുഴപ്പമില്ലാത്ത രീതിൽ പോകുന്നുണ്ട് ചേച്ചി അത്യാവശ്യം നമുക്ക് ലാഭവും കാര്യങ്ങളൊ കിട്ടുന്നുണ്ട്.
ആഹ് എവിടെ പോയാ എല്ലാം എടുത്ത് എടുക്കിയൊക്കെ ചെയ്തേ.
അത് എറണാകുളത്ത് ചേച്ചി എറണാകുളത്ത് ഇതിന്റെ കടയുണ്ട് വലിയ കട. നമ്മള് ഡ്രസ്സൊക്കെ മൊത്തത്തിൽ എടുക്കുന്നേ അപ്പൊ അവിടെ പോയി ട്ടാ നമ്മൾ ഈ ഡ്രസ്സൊക്കെ എടുക്കുന്നത്. നമുക്ക് ഒരു കടയിൽ കയറിയാലൊന്നും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് കിട്ടത്തില്ല. പല പല കടയിൽ കയറിയാൽ മാ ത്ര നമ്മക്ക് നമ്മടെ വിലക്ക് അനുസരിച്ചുള്ള നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കിട്ടത്തോള്ളൂ.
ഉം മൊത്തത്തി അന്നേരം മൊ മൊത്തത്തിലുള്ള എടുക്ക എടുക്കുവായിരുന്നില്ലയോ ഹോൾസൈൽ ആയിട്ട് മൊത്തത്തി
ആഹ് ഹോൾസെയിൽ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, അതായത് ഒരു ഡ്രസ്സ് തന്നെ അതായത് ഇപ്പോ ഒറ്റ കളറിൽ വരുന്ന ഡ്രസ്സ് തന്നെ നമുക്ക് മൂന്നാലഞ്ച് ഏ അളവില വരുന്നത്. അപ്പോ നമ്മള് ആ അങ്ങനെ വേണം നമ്മൾ എടുക്കാന്, നമുക്ക് ഒ ഒരെണ്ണമായിട്ട് അവര് തരത്തില്ല. നമുക്കിപ്പേ നാ ആഹ് ഹോൾസൈലായിട്ട് മാക്സിമം നമ്മൾ നാലെണ്ണം എടുക്കണം നാല് അളവ് വരുന്ന നാല് ഡ്രസ്സ് നമ്മൾ എടുക്കണം.
ആഹ് അതൊരു കെട്ടിലിരിക്കുന്നതാണോ?
ആഹ് ഒരു കെട്ടിനകത്തിരിക്കുന്ന അങ്ങനെ നമ്മൾ മൂന്നാലഞ്ച് കെട്ട് എടുക്കേണ്ടി വരും, അതായത് ഒ ഒരു ഇത് തന്നെ മൂന്നാലഞ്ചന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യ ഉള്ളത്.
ആഹ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു കെട്ട് വീതം എടുക്കണം.
ആഹ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കെട്ടുവീതം എടുക്കണം അതിന്റെ നാലെണ്ണം കാണും. ആ നാലെണ്ണവും നമ്മൾ എടുക്കേണ്ടി വരും. ആഹ് പത്ത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മളൊറ്റ പോക്കില് പത്ത പത്തിരുപത്തയ്യായിരം രൂപയ്ക്ക് തുണി എടുത്തൊണ്ട് വരണം അപ്പോഴേ നമുക്കത് മുതലിക്കത്തോള്ള് അല്ലാതെ ന നമ്മള് പോയി പലപ്പോഴായിട്ട് എടുക്കുവാണെ നമുക്ക് ഈ പോകുന്ന ചെലവും അതും ഇതും എല്ലാം ആയിട്ട് നമുക്ക് മുതലിക്കത്തില്ല. അപ്പോ നമ്മളൊരു പത്തിരുപത്തയ്യായിരം രൂപക്കെങ്കിലും, അവിടുന്ന് തുണി എടുക്കേണ്ടി വരും.
ആഹ്‌ ഒരു പ്രാവശ്യം പോവുമ്പോ നല്ലതായിട്ട് ഇച്ചിരി തുണിയെടുക്കണം.
ആഹ്‌ നമ്മള് നല്ലതായിട്ട് ഇച്ചിരി എടുക്കണം. അതുകൊണ്ട് അയിനുള്ള പൈസയൊക്കെ ആയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്.
ആഹ് എത്ര തവണ ഇപ്പം പോയി നല്ലതായിട്ട് നടത്തുന്നുണ്ടോ?
ആഹ്‌ കൊഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഞാനിപ്പ ഇത് മൂന്നാമത്തെ തവണയാ പോകുന്നത്.
ആഹ്‌ ഇടുത്ത തുണിയെല്ലാം വിറ്റു പോയോ?
ആഹ്‌ എടുത്ത തുണിയെല്ലാം വിറ്റ് പോ പോയി, എന്നാലും ഇനി കൊറച്ചും കൂടി ഇരിപ്പുണ്ട്.
ആഹ്‌ ആ അന്നേരം ഇഷ്ടപ്പെടുന്നവര് ഇനിയും എടുക്കണം ഇല്ലയോ?
ആഹ് ഇഷ്ടപ്പെടുന്നവരെടുക്കണം നിങ്ങളും എടുക്കണം.
ആഹ്‌ നോക്കട്ടെ കാ കൊണ്ട് കാണീര് ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടാ ഞങ്ങളും എടുക്കാം. ഒരു ദെവസം ആഹ്‌ ഒരു ദെവസം വാ. ശമ്പളോക്കെ കിട്ടുന്ന ആഹ്‌ ശമ്പളോക്കെ കിട്ടുന്നനുസരിച്ച് വാ ഇഷ്ടപ്പെടുന്ന എന്തോന്ന് വെച്ചാ എടുക്കാം.
ആഹ്‌ അപ്പൊ ഞാൻ അടുത്ത മാസം ആദ്യം അങ്ങോട്ട് എറങ്ങാ. അപ്പ അപ്പത്തെന് നിങ്ങക്ക് ശമ്പളമൊക്കെ ആവ വെരും. തില്ല്യയാ.
ആഹ് വരും വരും അപ്പോഴത്തേന്നെ അങ്ങോട്ട് വാ. അന്നേരം ഇതിപ്പം തുടർന്ന് മുന്നോ ട്ട് കൊണ്ടു പോകാനാണോ താല്പര്യം.
ആഹ്‌ തുടർന്നത് മുന്നോട്ട് കൊണ്ടു പോണം. നമുക്ക് തെറ്റില്ലാത്തൊരു ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മളിത് പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ മുന്നോട്ട് കുറച്ചു കൂടി പൈസ എറക്കി എറക്കി ചെയ്യുവാണെന്നുണ്ടെ നമുക്കത് ലാഭവാ.
ആഹ്‌ ആ അത് അന്നേരം വ വീട്ടിലെ കാര്യങ്ങളും നോക്കാ നമുക്ക് അന്നേരം ഇതൊരു ബിസ് നസായി ഇത നമ്മുടെ ഒരു സംരംഭമായിട്ട് മുന്നോട്ടും കൊണ്ടുപോവാലെ.
കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ നമുക്ക് ലാഭമുള്ള കാര്യങ്ങള് നമ്മൾ കളയേണ്ട ആവശ്യം ഇല്ലല്ലോ. പിന്നെ നമ്മള് കൊറച്ച് മെനക്കെട്ട് എറങ്ങേണ്ടി വരും ഇതിനകത്തോട്ട്. കാരണം ഇതെത്രയും പോയി എടുത്തോണ്ട് വന്ന് പിന്നെ അതെല്ലാം തിരിച്ച് വെലയിട്ട്, നമ്മള് പറയുന്ന ആൾക്കാർക്കെല്ലാം നമ്മള് തന്നാ കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ അത്ച്ചിരി നമ്മൾ ഇച്ചിരി മെനക്കെട്ട് വെയില് കൊള്ളേണ്ടി വരും.
ആഹ്‌ എന്തായാലും വേണ്ടിയില്ല നമ്മുക്ക് ഏഹ് മൊ പിന്നെ മറ്റൊരാളുടെ ഏഹ് കീഴിൽ ജോലി ചെയ്യുന്നതിനേകായി എന്തുകൊണ്ടും
ആഹ്‌ എന്തുകൊണ്ടും നല്ല കാര്യ അതാ. നമ്മുക്ക് ഇഷ്ടം ഉള്ളപ്പം ചെയ്താ മതി. ആരും നമ്മളെ വഴക്ക് പറയാനോ നിയന്ത്രിക്കാനോ ഇല്ല.
ഇല്ല. അതാ ഒരു സ്വയം തൊഴില് എപ്പഴും അത് തന്നെയ നല്ലത്.
ആണ്. ചേച്ചിക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ?
ആഹ് നോക്കാം. ഇത് ബാങ്കിൽന്ന് നമുക്ക് ലോൺ വെല്ലോം കിട്ടുവോ? സ്വയം തൊഴിലിന്.
ബാങ്കിന്ന് നമുക്ക് സ്വയം തൊഴിൽ ലോണും കാര്യങ്ങളും ഒക്കെയുണ്ട് പക്ഷെ നമ്മളങ്ങനെ ഇപ്പം വായ്പ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് തിരിച്ചടക്കണം.
ആഹ്‌ അത് ശരിയാ നമ്മള് ആഹ് അടക്കണം.
കൃത്യമായിട്ട് നമ്മളത് തിരിച്ച് അടക്കണം. അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ തൊ ട്ടാ തൊടക്കം. അപ്പൊ നമ്മള് അമ്പതിനായിരം രൂപ എടുക്കവാണെന്നുണ്ടെങ്കില് മാസാ മാസം കറക് ഏർ കൃത്യമായിട്ട് അടക്കണം തിരിച്ച്.
ആഹ്‌ നമ്മുടെ ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാന്ന് തോന്നു ഈ മുദ്ര ലോണു ഒക്കെ.
ആഹ്‌ മു കിഷോർ കിഷോർ എന്ന് പറയുന്ന ഒരു ഓഹ്‌ ഇതൂണ്ട് അപ്പൊ നമ്മൾ അത് വെച്ചിട്ടാണ് എടുക്കുന്നത്
ആഹ്‌ അതാവുമ്പോ നമുക്ക് പിങ്ങനെ നമ്മുടെ വസ്തുന്റെ ആധാരോ അങ്ങനെന്നും വേണ്ടാന്ന് തോന്ന്ണ്.
വേണം വേണം നമ്മള് എന്തുവാ ഈ ആഹ്‌ ഈട് കാണിക്കണം നമുക്ക് എന്തോ ആസ്തി ഉണ്ടെന്നുള്ളത് നമ്മള് ബാങ്കില് കാണിക്കണം അങ്ങനെയു ഉണ്ട് ആഹ് ഉണ്ട് ഞാൻ പോയി തെര. ക്കാര് തെരക്കിയപ്പം നമുക്ക് ആസ്തി കാണിക്കണം. കരവടച്ച് രസീത് കാണിക്കണം അപ്പം അങ്ങനെള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഓഹ് കരവടിച്ച രസീദ് നമ്മുടെ പേരിൽ തന്നെ വേണോന്നുണ്ടോ?
നമ്മുടെ അതായത് നമ്മൾ താമസിക്കുന്ന വീട് അതായത് ഇപ്പ നമ്മൾ ആരുടെ പേരിലാണോ വസ്. തു ഉള്ളത് അപ്പൊ. അപ്പൊ എന്റെ അമ്മൂമ്മയുടെ പേരിലാ വസ്തു ഇരിക്കുന്നെ അപ്പം ആ റേഷൻ കാഡിനകത്ത് എന്റെ പേരും വേണം.
ആഹ് ആഹ് ആഹ്.
ആഹ് റേഷൻ കാഡിൽ എന്റെ പേരുണ്ടെന്നുണ്ടെങ്കി തീർച്ചയായിട്ടും എനിക്കത് വെച്ചിട്ട് ലോൺ എടുക്കാൻ പറ്റും.
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പൊ അങ്ങനുള്ള കൊയപ്പം ഞാനിപ്പോ തുടങ്ങിന്ന് വെച്ചാ എന്തേങ്കിലും ഒന്ന്. രണ്ട് ഗോൾഡുണ്ടായിരുന്നു അതുകൊണ്ടന്ന് പണയം വെച്ച്. പൈസ എടുത്തിട്ടാണ് ഇപ്പം. ഈ തുണി എടുത്തത് തന്നെ പിന്നെ നമ്മുടെ കൈയ്യ്ന്ന് തൊടക്കായോണ്ട്. തിരിച്ച് തിരി തിരിച്ച് ഞാൻ കൊറേശെ കൊറേശെ കൊണ്ടുവന്ന്. പണയം വെച്ചെടുത്ത് അടച്ചിട്ടുണ്ട് പൈസ പിന്നെ നമ്മക്ക് വാങ്ങിയ ആൾക്കാര് തരുന്ന അനുസരിച്ചെല്ലെ നമ. കൊണ്ടന്ന് അടക്കാൻ പറ്റ്.
പറ്റത്ത് ആ ആ ശരിയ ഈ എടുക്കുന്നവര് എല്ലാവരും അന്നേരം തന്നെ പ സ തര്ണോ.
ആ അവരുടെ കയ്യിൽ കാണത്തില്ലല്ലോ അപ്പൊ നമ്മള് അവരുടെ ആഒര്ത് വെച്ച്. ട്ട് കൊറേശെ കൊറേശെ ഉള്ളപ്പോ തന്നാ മതി അത് ഞാൻ മുൻകൂട്ടി പർ പഞ്ഞ കാര്യവാ കൊറേശെ കൊറേശെ എല്ലാരും തന്നാ മതി.
ആഹ് തൊടക്കക്കാരാവുമ്പോ നമുക്ക് ആൾക്കാരെ ഇദാവ്യം വേണല്ലോ. കസ്റ്റമർ നമുക്ക് വേ വേം ആദ്യം പിടിച്ച്ക്കയും വേണം.
ആഹ പിടിക്കയും വേണം പിന്നെ നമ്മുടെ നമ്മുടെ ഇന്ന് തുണി വാങ്ങുന്ന ആൾക്കാർക്ക് നമ്മളൊരു വിശ്വാസവും വരണം ആഹ്. പിന്നെ ആളുടെ കയ്യിന്ന് എടുത്തപ്പൊ അത് കൊള്ളാം നമ്മുക്ക് ഇനിയും മേടി.
ആഹ് അത് ശെരിയ തുണി ഇത്തിരി വെല ആയാലും നല്ല ഈടുള്ളത് തന്നെ വേണം. കാര്ണം ഇപ്പം തൊട്ട് മുറ്റത്ത് മുറ്റത്ത് തന്നെ അങ്ങ് തുണിക്കടകളല്ലയോ.
അത് മാത്രേ ചെലര് നമ്മളോട് പറഞ്ഞു വിടും ഏഹ് വെല കൊറഞ്ഞത് കൊണ്ടുവ കൊറഞ്ഞത് കൊണ്ട് പക്ഷെ വെല കൊറഞ്ഞതാവുമ്പം. അതിന് തക്ക തുണി കാണത്തില്ല പെട്ടെന്ന് ചീത്തയായി പോകും. പിന്നെ അത് നമ്മൾ ആ ഒരു പരാ തി നമ്മൾ കേക്കേണ്ടി വരും ഇച്ചിരി വെല ആയെങ്കിലും നല്ല. തുണി ഹ് കൊണ്ടുവരുന്നതും വാങ്ങുന്നതും ആയിരിക്കും ഒരു കണക്കിന് നല്ലത്.
നല്ലത് അതാണ്.
അത് അതേന്നെ കൊറഞ്ഞെ ആവുമ്പഴത്തേക്കും പെട്ടെന്ന് അത് ചീത്ത.
നേരെ പോയി അത്‌ കഴുകി ഉപയോഗിക്കണം അത് നല്ലത് ത
ആഹ്. നല്ലത് തന്നെ ആയിരിക്കും അങ്ങനെയുള്ള കാര്യവാ. പിന്നെ ഇതെന്ന് വെ ച്ച് കഴിഞ്ഞാല് ഒ മാക്സിമം നല്ല തുണികളാണ് പെട്ടെന്ന് ചീത്തിയായി പോവുന്നതോ കീറുന്നതോ. കഴുകി കഴിഞ്ഞ ഴിഞ്ഞനെ നെറം പോകുന്ന ടൈപ്പ് തുണികളൊന്നും അല്ല.
ആഹ് ആദ്യം തുണിയെടുക്കാൻ പോയ പ്പം ആരെങ്കിലും പരിജയപ്പെടുത്താനുണ്ടായിരുന്നോ അതോ സ്വന്തവായിട്ട് അങ്ങ് പോയതാണോ കണ്ടുപിടിച്ചതാണോ ഹോൾസെയ്ൽ കട.
ച്ച് നമ്മൾ യൂട്യൂബിൽ കേറിയിട്ട് കണ്ടുപിടിച്ച് അവിടെ ഇതിന്റെ ചന്തയുണ്ട് മഹാ ചന്തേ പോയി നമ്മൾ അവിട്ന്ന് പോയി ട്രെയിൻ എറങ്ങി ഒരു ഓട്ടോ വിളിച്ച് ചന്തെയ് ചെന്നിട്ട് അവിടെ കാണുന്ന ആരോടേലും ചോദി ക്കണം ഇതുപോലുള്ള കടകളെന്ന് അപ്പൊ അവര് നമുക്ക് പറഞ്ഞരും നേരെ പോയാ മതി അപ്പൊ ആദ്യം കണ്ടൊരു കടേ കേറി കടയി കേറിയപ്പോ അവിടെ ഭയങ്കര വെല ഭയങ്കര വെലയ അവിടെ പക്ഷെ നല്ല തുണിയ അവിടുത്തെ അങ്ങനെ അവിടുന്ന് മൂന്ന് ജോടി എടു ത്ത് അത് കഴിഞ്ഞ് ആ കടയിലുള്ള ഒരു ഒരു നി ക്കുന്ന ആ ഒരു ചേച്ചി പറഞ്ഞ് ഇവിടെ ഭയങ്കര വെലയ പുതിയതായിട്ടൊരു കടയ അപ്പുറ തുടങ്ങിയിട്ടണ്ട് അങ്ങോട്ട് പോവാൻപറഞ്ഞ് അങ്ങനെ ഞങ്ങള് നേരെ ആ കടയി ചെന്നിട്ട് അവിടുന്ന് ഞങ്ങക്ക് വേണ്ട കുറേ തുണികള് വാങ്ങിച്ച്
ആഹ് സാധാരണക്കക്കാർക്ക് പറ്റിയ കട അതാ ഇല്ലിയോ
ആ സാധാരണക്കാർക്ക് പറ്റും നമ്മൾ കോഴി എല്ലാരും പറയുന്നത് എറണാകുളത്തെക്കാട്ടിലും വെല കൂടുതല് വെല വെല കുറവ് വരുന്ന കോഴിക്കോടാണെന്നാ എപ്പഴും നല്ല ഡിസൈൻ നല്ല ഹ് നല്ല തുണികളും വെലക്കുറവുള്ളതും പുതിയ ആ വരുന്നത് കോഴിക്കോടാ വരുന്നത് പക്ഷെ നമ്മള് ഇവിടുന്ന് കോഴിക്കോട് പോണോങ്കി തന്നെ നമുക്ക് ഒരു ദിവസം തന്നെ വേണം നമ്മള് ഇവിടെ ചെന്ന് വെളുപ്പിനെ ചെന്ന് പിന്നെ നമ്മള് രണ്ട് മണി ഒരുമണി സമയത്താ ചെല്ലുന്ന പിന്നെ നമ്മൾ റൂമൊക്കെ എടുത്ത് അവിടെ നിക്കേണ്ടി വരും പിന്നെ അത് ഫുള്ള് ചെലവായിരിക്കും നമ്മക്ക് രാവിലത്തെ ഭക്ഷണം ഉച്ചക്കലത്തെ ഭക്ഷണം പിന്നെ നമ്മള് പോകുന്നത് വരുന്നത് എല്ലാം നമ്മള് ഇതാക്കണം എറണാകുളത്തന്ന് വെച്ചാ നമുക്ക് അധികം ഏഹ് നമുക്കടുത്താണ്
ആ അടുത്താവുമ്പോ രണ്ട് മൂന്ന് മണിക്കൂറിന്റെ കാര്യവെ ഉള്ളു ഇല്ലിയോ
കാര്യവേ ഉള്ള് പക്ഷെ അവിടു അവിടുത്തെയും തുണികള് നല്ലതാ വാങ്ങിയ ആരു എന്നെടുത്ത് അങ്ങനെ മോശം പറഞ്ഞിട്ടില്ല ഇതുവരക്കും
അഹ് ആഹ് അന്ന് തന്നെ തിരിച്ച് വരാവോ എല്ലാ ഇതും കഴിഞ്ഞ്
ത് ആ ഉച്ച ആവുമ്പഴത്തേക്കും നമുക്കെല്ലാം വാങ്ങി ഇറങ്ങി ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പഴത്തേക്കും തിരിച്ചു നമുക്ക് അടുത്ത
പോരാനേരി ഈ എടുക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ കൂടെ തന്നെ കൊണ്ടുവരുവോ
നമുക്ക് കൊണ്ടുവരാം ഇല്ല നമ്മൾ ഒരുപാട് പ തമ്പതിനായിരം രൂപയ്ക്ക് നമ്മള് വാങ്ങുമ്പഴാ അയ് അയക്കേണ്ടി വരുന്നു ഇത് നമുക്ക് കയ്യ് പിടിച്ച് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ പക്ഷെ ഒരു ക രണ്ടു പേരായിട്ട് പോണം എങ്കിലെ നമുക്ക് രണ്ട് കൈയിലായിട്ട് കൊണ്ടുവരാൻ പറ്റത്തൊള്ളൂ
പറ്റത്തൊള്ളൂ അഹ് ആഹ് ട്രെയിൻ കയറി വരണ്ടേ
ട്രെയിൻ കേറി നമ്മള് വരണം ഓട്ടോ വിളിച്ച അങ്ങോട്ട് പോകുന്നത് ഓട്ടോ വിളിച്ചാ പിന്നെ തിരി ച്ച് വരുന്നത് ഓട്ടോ വിളിച്ച
ആ
ആഹ് പ അ രണ്ടായിരം രൂപയ്ക്ക് അടുത്താവും നമുക്ക് ട്രെയിനത്ത് നമ്മള് ബുക്ക് ചെയ്തൊക്കെല്ലെ പോവാൻ പ റ്റത്തൊള്ളൂ അല്ല നമ്മള് പോകുവാണുന്നുണ്ടെങ്കിൽ ഭയങ്കര തള്ളും ഇടിയുയിരിക്കും
ആന്നെ ഈ സാധനങ്ങളൊന്നും വെക്കാനും പറ്റത്തില്ല
വെക്കാനും നമുക്ക് പറ്റത്തില്ല ഇതാകുമ്പോൾ നമ്മള് അല്ലാതെ പോവുകവാണെന്നുണ്ടെ അത് തന്നെ ടി ടിക്കറ്റിന്റെ പൈസൊക്കെ നല്ല പൈസയാകും ഓട്ടോ വിളി വച്ച് പോകുന്നത് ഭക്ഷണം കഴിക്കുന്നത് അല്ലാത്ത ചിലവും കാര്യങ്ങളും എല്ലായിട്ടും നല്ല പൈസയാകും നമുക്ക്
എന്നാലു നമുക്കൊരു സ്വയം തൊഴിലെന്ന നിലയില് അത്യാവശ്യം ലാഭകരമായ ഒരു കാര്യം തന്നെ ഇല്ലിയോ
ആ പക്ഷെ നമ്മള് കൊണ്ടുവന്ന തുണിയെല്ലാം വിറ്റു പോയാ മാത്രമേ നമുക്ക് ലാഭള്ളൂ
ആ എല്ലാം ഒരുപോലെ വിൽക്കണം ആ ഒരു ജോഡിയെങ്കില് ഇരുന്ന നമ്മുടെ ലാ
നമുക്ക് ആ നമുക്ക് നഷ് കിട്ടവാ നമ്മള് പകുതി മുക്കാലും വിറ്റന്ന് പറഞ്ഞുകൊണ്ട് കഥല്ല മുഴുവൻ വിറ്റാലേ നമുക്ക് ലാഭം കിട്ടത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മള് വി വിറ്റ തുക മാത്രം നമുക്ക് കിട്ടത്തൊള്ളൂ
ആഹ് ആഹ്
അങ്ങനെയുള്ള കാര്യവാ
ആഹ് ആഹ് ആഹ് അന്നേരെന്തായാലും എല്ലാം കൊണ്ടും നല്ലൊരു കാര്യവാ തൊടങ്ങീക്കന്നേ
ആഹ് ആണ്
ആദ്യത്തിരി ലാഭം കൊറവാണെങ്കിലും വേണ്ടില്ല നിർ
ആദ്യം നഷ്ടാ വന്നത് ആ ആദ്യം എനിക്ക് നഷ്ടാ വന്നത് ആദ്യം ഭയങ്കര നഷ്ടാവന്നേ അപ്പഴും എല്ലാരും പറഞ്ഞത് കളയണ്ട. രണ്ടാമതും അത് ചെയ്യ് അങ്ങനാ വീണ്ടും അത് ചെയ്തത്.
ഈ തുണിക്കച്ചവടത്തിന്റെ കാര്യംവെല്ലാം അങ്ങനാ ആദ്യം ഇച്ചിരി നഷ്ടം വരും.
നഷ്ടം വരും ലാഭം നമുക്ക് വരുത്തൊള്ളൂ. പ്പൊ കയ്യില് കൊറേ ജോഡി ഇരുപ്പൊണ്ട് അതെല്ലാം വിറ്റ് പോയെങ്കിലേ എനിക്കൊരു ലാഭം കിട്ടത്തൊള്ള്.
ആഹ് ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് കൂടിക്കൊണ്ട് അങ്ങ് ഒരു ഫോട്ടോ ഒക്കെ അങ് ഇട് നിനാക്ക് അറിയാവുന്നവരെ എല്ലാം കൂടെ കൊണ്ടേ
ആഹ് അങ്ങനെ തൊടങ്ങി ഇട്ടിട്ടുണ്ട്. ങ്ങനെ ഗ്രൂപ്പുണ്ടാക്കിയിട്ടുണ്ട് വാട്സപ്പിലേ അങ്ങനെ
ആഹ് അങ്ങനങ്ങ് തൊടങ്ങ്
ഭക്ഷണോ കഴിച്ചോ?
ന്നാ ശരിയടാ ഇഞ്ഞ് ഞാൻ വിളിക്കാം കെ
ആഹ് ആഹ് ശരി ശരി